ഹലോ
ആഹ് പറയൂ
സഖല്ലേ
ആഹ് സുഖം പരമസുഖം
ആഹ് ഞാൻ വിളിച്ചത് നമ്മുടെ അയൽവാസിയായ അസറുദ്ദീൻ പ്പത്ത മാസം മര്ച്ചിക്ക്ണത് ചെറുപായത്തിലാണ് മ അതെ അറില്ല അനക്ക് പണ്ടൊക്കെ കണ്ടതല്ലേ ചെറുപ്പത്തി നമ്മളൊക്കെ കണ്ടതല്ലേ ഒരുമിച്ച് കളിച്ചതല്ലേ
എങ്ങനെയാ മരിച്ചത്
അത് സാധാരണ മരണം നോർമലായിട്ട് മരിച്ചു അത് എന്താ അറിയില്ല ചെറുപ്രായത്തിലന്നെ മരിച്ചു ഞാൻ അങ്ങനെ ആലോചിച്ചു അത് കണ്ടപ്പോ നമ്മള് ഇപ്പത്തെ കാലത്തൊക്കെ ആളുകളൊക്കെ. അവരുടെ ആയുസൊക്കെ ഭയങ്കരമായിട്ട് കൊറഞ്ഞ് ശരാശരി ആയുസ്സ് എന്നുള്ളത് അറുപ അറുപത് വയസ്സിന് അടിയിലായിട്ടുണ്ട്
ഇപ്പത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത വെച്ചാല് നമ്മുടെ ജീവിത ശൈലി തന്നെ മാറ്റണ്ട്.
അത ഞാൻ പറഞ്ഞത് നമ്മള് ആയുസിനെ ബാധിക്കുന്ന ഒരു ജീവിതശൈലിയൊക്കെ മാറ്റം വരിക ഒരു പേടിപ്പെടുത്തുന്ന കാര്യണല്ലോ പണ്ടത്തെ കാലത്തൊക്കെ ഒരാള് തെണ്ണൂർ. തൊണ്ണൂർ നൂറ് വയസ്സ് വരെ എന്തായാലും ജീവിച്ചു
കൊറോ കൊറോണന്റെ സൂചി വെച്ച അന്ന് മുതൽ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരണ്
അതിന് അത് അത് മാത്രമാണോ കാരണം അല്ലല്ലോ. നമ്മളെ ഫുഡ് ശൈലി നമ്മളെ ഭക്ഷണ ശൈലി നമ്മളെ ഹ ആ വ്യായാമ ശൈലി എല്ലാം മാറിയിട്ടുണ്ടല്ലോ. നോക്ക പണ്ടത്തെ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പണിയെടുത്തിരുന്നു ശരീര ഇളകോളം പണിയെടുത്തിരുന്നു അതുകൊണ്ട തന്നെ അവരുടെ ശരീരം അതിനനുസരിച്ചുള്ള രീതിയിലായിരുന്നു
അവര് ചക്കരക്കേങ്ങ് പൂളാ അങ്ങനെയൊക്കെ തിന്ന് ജീവിച്ച ആളുകളായിരുന്നു അ അതൊന്നും ഇല്ല ആരും വല്ലാതെ കഴിക്ക. ക്ണില്ലല്ലോ
ആതന്നെ നമ്മള് അന്ന് ആ ആലോചിച്ചു നമ്മള് ഇപ്പത്തെ തലമുറ ഒന്ന് ഒന്ന് മാറ്റി ചിന്തിച്ചാല് അവരുടെ ആയുസിന്റെ ശരാശരി ആയുസ്ൽ നിന്ന് മാറ്റ മാ മാറാൻ സാധിക്കും കാരണം അവരുടെ ഭക് ക്ഷണ രീതിയൊക്കെ ഒന്ന് പ്രത്യേകിച്ച് മാറ്റിയാൽ മതി ഇപ്പൊക്ക എല്ലാരും അൽഫാം മന്തി അങ്ങനെ ജങ്‌സ് ഫുഡുകള് ഫ ഫുഡക്കക്കുന്നത് അത് പണ്ടൊക്കെ ബിരിയാണി കിട്ടുക എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയോ കല്യാണം എന്തോ എന്തെങ്കിലവരണം അങ്ങനെയാണെങ്കിൽ ബിരിയാണി
അതെ ഇ ഇപ്പ ഇപ്പ എല്ലായിടത്തും ബിരിയാ ബിരിയാണി സുലഭമായിട്ടുണ്ട് എ അപ്പൊ എവിടെ ചെന്നാലും ബിരിയാണി മന്തി അങ്ങനെയുള്ള കാര്യങ്ങളാണ്
ആ പിന്നെ നമ്മള ഫ്രണ്ടിന്റെ ഒരു വല്ലിപ്പണ്ടായിരുന്നു വല്ലിപ്പ മരിച്ചത് തൊണ്ണൂറ്റി എട്ടാം വയസ്സിലാണ്
ആഹ
ഏ ഉപ്പാനുപ്പ ഉമ്മാന്റെ ഉപ്പ് മരിച്ചത് നൂറ് കടന്ന് നൂറ് കടന്നിട്ടുണ്ട്
വല്ലിപ്പാക്ക് എന്ത വല്ലിപ്പാക്ക് എന്തെിലും അസുഖങ്ങളും കാര്യങ്ങളൊന്നും
അസുഖങ്ങളൊന്നുമല്ല തൊണ്ണൂറ് എട്ട് എട്ട് വയസ്സ വരെ ഒരു അസുഖം ഇല്ലാതെ ജീവിച്ചു അതാണ് ഞാൻ പറഞ്ഞത് പണ്ടത്തെ കാലത്ത് ഇപ്പത്തെ കാലത്ത ജീവിതശൈലി എന്നുള്ളത്.
ഇപ്പോഴ ചില ചെറുപ്പക്കാരാണ് മരണപ്പെടുന്നത്.
ഇപ്പ എല്ലാവരും അറുപത് വയസ്സിനടിയില് ചെലോൽ ഇപ്പത്തെ സമുദായത്തിൻ്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ അറുവതിന്റെ അടിക്കാണ് അതില എത്തിപ്പെട്ടത് അന്ന് പെട്ടെന്നായിരുന്നല്ലോ ആ ചേഞ്ച് വന്നിട്ട് ആ ഒരു മാറ്റം പെ ആ അതെ അത് എങ്ങനെയ ഒന്നാമത് ഒന്ന് കൊറോണയാണ് കൊറോണ മനുഷ്യന്റെ മൊത്തത്തിൽള്ള ആയുസിന്റെ ഏഹ് ശെരാശരി മാറ്റിട്ട്ണ്ട് പിന്നെ നമ്മളെ ഭക്ഷണ രീതി നമ്മള് ഭക്ഷണ രീതിയെ കുറിച്ച് സംസാരിച്ചല്ലോ പണ്ടത്തെ ആളുകളൊക്കെ ഭയങ്കര ഏഹ് വെജ് വെജും പിന്നെയീ നോൺ വെജും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴി കഴിക്കുന്ന ആളുകളായിരുന്നു. നോൺ വെജ്ജാർഞ്ഞാല് ആഹ് എണ്ണയും മസാലകളൊന്നും കൂട്ടാതെള്ള നോൺ വെജുകള്. ഏഹ് പക്ഷെ ഇപ്പത്തെ ഇപ്പം എണ്ണയും മസാലയും നോൺ വെ ക്കെണ്ണയും മസാലയും അതിപ്രസര ആണ്. അതാണ് ഞാൻ നമ്മളിങ്ങനെ ആലോയ്ച്ചു പക്ഷെ ഏഹ് നമ്മള് കൊറക്കാനും വേണ്ടി കൊറേ നോക്കും. പക്ഷേ നമ്മടെ ഈ സമുദായതിന് സമ്മതിക്കൂല കാരണം ഇപ്പോ ഈ ഈ ഫാസ്റ്റ് ഫുഡിന്റെ കടകള് ഏറ്റവും കൂ ടുതല് കൂടിയ ഒരു കാലാണ്. അപ്പയമ്മള് എത്ര കൊറക്കാൻ നോക്കിയാലും അവര് ഞമ്മളെ പ്രോലോയിപ്പിച്ച് പരസ്യങ്ങളിലൂടെയും പിന്നെ അല്ലാ കാര്യങ്ങളിലൂടെ അവര് നമ്മളെ പ്രലോഭിപ്പിച്ച് വിട്ടയ്ക്കും. പിന്നെ ഇപ്പ എല്ലാ ദിവസ വും പരിപാടികളാണല്ലോ. പണ്ടക്കെ പരിപാടികളാന്ന് എന്നെങ്കിലൊക്കെ ഒന്ന്ണ്ടാവുള്ളൂ. ഇപ്പം പരിപാടികളാണല്ലോ. എല്ലോട്ത്തുള്ള പരിപാടികൾക്കും ഞമ്മള് പോകുംന്ന്
ഇപ്പൊക്കെ എല്ലോട്ത്തുപ്പം ഒന്നൊരാട ഒന്നരാടക്കെല്യാണം വല്ല പാർട്ടികളക്കെണ്ടാകുമ്പ അമ്മള് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ.
അപ്പ
പ്പം ഇപ്പ അപ്പാര് ആഹ് ഇപ്പാര് വല്ലാതെ ശ്രദ്ധിക്കും.
സൗകര്യങ്ങള
ഇപ്പാരും ഭക്ഷണ ഭക്ഷണ ശൈലികളൊന്നും ആരു ശ്രദ്ധിക്ക്‌ണുല്ല. ഇപ്പം കിട്ട്ണത് കിട്ട്ണത് കഴിക്ക.
ഭക്ഷണശൈലികളക്കെ ശ്രദ്ധിക്കണ്ട കാലം അതിക്രമിച്ചിരിക്കും അതിക്രമിച്ചിട്ടുണ്ട്. കാര്ണം പണ്ടത്തെ മാതിരിയല്ലപ്പത്തെ കാലം പണ്ട് യാത്ര സൗകര്യങ്ങൾ കൊറവായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പേങ്കിലും ഒരു പരിവാടിക്കേ പോവുള്ളൂ. അപ്പാ പരിവാടിക്കവരത് കഴിക്കുള്ളൂ. പക്ഷെ ഇപ്പ യാത്രാ സൗകര്യങ്ങള് കൂടുതലാ അപ്പെല്ലാ പരിവാടിക്കും പോവും. അപ്പ എല്ലാ പരിവാടിയിലും കഴിക്കാൻ കുത്രന്നാലേ നമ്മള ആയുസിനെ ബാധിക്ക്ണ്ട്.
ഇപ്പം ശരീര അനങ്ങിട്ടുള്ള പണികളാരും ഇപ്പെട്ക്ക്‌ണില്ല. അന്നത്തെ കാലത്ത് ശരീര എളകി പണികളക്കെ എടുത്ത മനുഷ്യന്മാരായിരുന്നുലേ?
ആഹ് അന്നത്തെ കാലത്ത് ശരീര അനങ്ങിയിട്ടുള്ള പണികളെ ഒള്ളായിരുന്നു അതുകൊണ്ടാണ് അവര് നല്ല ആരോഗ്യത്തോടെ തൊണ്ണൂറ്റെട്ട് വയസ്സ് വരെ ആരോഗ്യത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടൊക്കെ ജീവിച്ചിരുന്നത്. ച്ചിപ്പത്തെ കാലത്ത് നോക്കൂ ഷുഗറും പ്രഷറൊക്കെ ഇരുവത് ഇരുവത് വയസ് കഴിഞ്ഞാലന്നെ തൊടങ്ങാവ
ആഹ് ഇപ്പ ഇ ഇപ്പൻറ്റൂ ഇന്റെമ്മാക്കന്നെ മിനിയാന്ന്‌ ഷുഗറ് കൂടി കൊറഞ്ഞിട്ട് ഐസുയിലെക്കായിട്ടുണ്ടായിരുന്നു.
ആഹ് അതാണ് പർഞ്ഞത് ഇപ്പൊ കുട്ടികൾക്ക് വരെ ഷുഗറും പ്രഷറക്കെ ടെസ്റ്റ് ചെയ്യേണ്ട രീതിയിലേക്ക് എത്തിയിട്ടൊണ്ട് കാരണം അവര് ചെർപ്പം ത്തിലെ അമിതമായിട്ടുള്ള ഷുഗറും ഏഹ് എണ്ണയും ഉപ്പു ഒക്കെ കഴിച്ചു കൊണ്ട് വളരുന്ന ആളുകളാണല്ലോ അപ്പ പണ്ട്ത്ത ആളുകളുടെ ഭക്ഷണ രീതി നമ്മളൊന്ന്‌ കൂടി അയിലേക്ക് മാറേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞമ്മളിങ്ങനെ ആ ഞാൻങ്ങനെ ആലോയ്ച്ചേ ഞാൻ ഇപ്പട്ത്തൊരു പത്രത്തി വായിച്ചിരുന്നു.
പണ്ടത്തെ ആളുകൾ ന്നൊക്കെ പർഞ്ഞാ ത നമ്മള പോലെ ഈ ചിക്കന്, ബീഫ് അങ്ങനൊന്നുള്ള സംഭവങ്ങളൊന്നു ഇല്ലായിന്നല്ലോ? എറച്ചി, ചിക്കന് അങ്ങൻത്തെ സംഭവങ്ങളൊന്നും ലീവ് സ്വഭാവികായിട്ട് എപ്പളേലു അല്ലെ ക കഴിക്കാറുള്ളു.
പണ്ട് എറച്ചിം ചിക്കനും ബീഫും ഒക്കെ പണ്ടു ഉണ്ടായിരുന്നു. കാരണം പ ക്ഷ അവര് നമ്മള് ഇപ്പത്തെ കാലത്ത് എറച്ചിം ബീഫും ചിക്കന് ഒക്കെ പ
അതെ ഈ അന്നത്തെ, അന്നത്തെ കാല അന്നത്തെ കാലത്ത് വെരെ എറ എറ ച്ചി, ചിക്കനും എറച്ചിം കു കു അല്ല അന്നത്തെ കാലത്തൊക്കെ എറച്ചിം കോഴൊക്കെ ഏഹ് വല്ലപ്പോഴെ എവിടെലും വീട്ടിലായിര്ന്നു ഇള്ളത് അല്ലേ?
പക്ഷെ, അന്നത്തെ കാലത്ത് എറച്ചിം കോഴിം അവര് അപ്പോത്തിന് നമ്മളെ ശരീരത്തിന് പിടിക്ക്ണ രീതിയിലായിരുന്നു കഴിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് എറച്ചിം കോഴി ഒക്കെ നമ്മള ശരീരത്തിന് പിടിക്കാത്തത് എന്തുകൊണ്ടാ? എണ്ണയും മസാലകളും കൂടിയത് കൊണ്ടാ, അതാണ് നമക്ക് മനുഷ്യ ശരീരത്തിന് കേട്. എ എണ്ണയും മസാലയുമാണ് നമ്മളെ ശരീരത്തിന് കേട്. എറച്ചി ന്ന്ള്ളെ നമ്മളെ ശരീരത്തിന് നല്ലതാണ്. ഏറ്റവും കൂടുതൽ നല്ല നല്ല സാധന ആണ് എറച്ചികള്. ഈ കോഴി യായാലും പോത്തായാലും ഏഹ് ആടായാലും എല്ലാ എറച്ചികളും ശരീരത്തിന് നല്ലതാണ്. പക്ഷെ അയിലേക്ക് കൂട്ടുന്ന മസാലാ, എണ്ണ അതൊക്കെയാണ് ശരീരത്തിന് കേട്. അപ്പ അതാണ് നമ്മള് ഒഴിവാക്കേണ്ടത്. പണ്ടത്തെ കാലത്ത് ആ മസാലയും എണ്ണയും ഒക്കെ കൊറവായിര്ന്ന്. പക്ഷെ, ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യത്തിലും മസാലേ എണ്ണയാ
മസാലണ്ട് ഒരുപാട് പൊടികളും ഇപ്പോ ഭക്ഷണത്തിന് മസാലകള് കൂട്ടിച്ചേർക്ക്ന്നുണ്ട്.
പിന്നെ നമ്മള് ഇന്ന് പണി, പണി എടുക്കുന്ന കാര്യത്തില് പണ്ടത്തെ കാലത്ത് എന്തോത്തിന് ശരീരം എളകുന്ന പണിയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇര്ന്നു കൊണ്ടുള്ള പണിയാ ഓഫീസ് ജോലികള്. പണ്ടത്തെ കാലത്തുള്ള ആളുകളൊക്കെ ശരീരം എളകി പണിയെടു ത്തതു കൊണ്ടെന്ന് അവരുടെ അവര് തിന്ന ഭക്ഷണം പെട്ടെന്ന് ദഹിക്കും ശരീരത്തെ പക്ഷെ, ഇന്നത്തെ കാലത്ത് ഒക്ക ആളുകൾ കൂടുതൽ തിന്നുന്ന പക്ഷെ തീരെ പണിയെടുക്ക് ന്നില്ല. ശരീരം എളക്കുന്നില്ല അപ്പൊ ശരീരത്തിന് പിടിക്കില്ല അപ്പ ആ സ് ഇത് അവിടെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധി ക്ക് ആണ്. അതാണ് ഒന്നും കൂടെ അവരുടെ ആയുസ് കൊറയാള്ള കാരണം.
അതെ, അതെ, അതെ
പിന്നെ, ഇന്നത്തെ കുട്ടികള് ഫോണിന് മുന്നിലാണല്ലോ? സോഷ്യൽ മീഡിയ അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊന്നും കളി ക്കാൻ സമയമില്ല. പണ്ട് കുട്ടികള് കളിക്കാതെ ദിവസങ്ങൾ ഇണ്ടാ ഇല്ലായിരുന്നു. ഇന്ന് കുട്ടികൾ കളിക്കുന്ന ദിവസം എണ്ണാ എ എണ്ണിക്കൊണ്ടിരിക്കണം. കാരണം വെര്ലെണ്ണാവുന്ന ക ദിവസങ്ങളിലേ കളിക്കൊള്ളൂ കുട്ടികള്.
അതായത് ഇപ്പത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുമ്പോ വരെ ഫോണ് ഉപയോഗമാണ്. ആ ഫോണിൽ ആ ഫോണല്ല ഫോണല്ലാതെ കുട്ടികളെ കൊണ്ട് കുട്ടികള് ഫോണില്ലാതെ ഭക്ഷണം കഴിക്കൂല.
ആ ഫോണ് ഇപ്പ ഫോണിന്റെ അമിത ഉപയോഗമാണ് ഒന്നും കൂടി ഒ ഒ പിന്നെ ഈ ആയുസ് കൊറ ക്കാള്ളൊരു കാരണം. കാരണം ഈ ഫോണ് ഉപയോഗം എന്ന് ഇള്ളത് മനുഷ്യന് മനുഷ്യന്റെ ശരീരം എള കുന്നെ എന്നും മനുഷ്യന്റെ മനസ്സ് ഏഹ്, കുട്സ്സാവുന്നത് കുടുസ്സാകുന്നതിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. ശരീരം എളകും, ഫോണ് ഉപയോഗിക്കുന്ന ആളുകള് സമയ എല്ലാ സമയവും അതില് ഉപയോഗിക്കും ചെലവഴിക്കുമ്പെളെ അവര്ക്ക് കളിക്കാനേ ശരീരം എളകി പണിയെടുക്കാനെ ഒന്നിനൊര് സമയം ഉണ്ടാവൂല്ല പിന്നെ ഒന്നിനൊരു ഒര് ട്രസ്റ്റും ഉണ്ടാവൂല
അവ അവ അവരെ തന്നെ അവരെ തന്നെ ച്ചെ മാറ്റം വരുത്തിട്ടുണ്ട്
ആഹ് അവിടെണ് മാറ്റം പിന്നെഞ പിന്നെള്ള ഒരു കാരണംന്നാല് ഇപ്പത്തെ ജീവിതത്തിന്റെറെ രീതിയാണ്
അതെ
ഇപ്പത്തെ കാലത്തിന്റെ രീതി ഒരു കൊറോണ വന്നതിന് ശേഷം ഈ ലോകം മൊത്തത്തിലൊരു രോഗങ്ങളെകൊണ്ടൊരു രോഗ ഒര് പ്രസരിപ്പയിക്കണ് ഇപ്പൊ പുതിയ പുതിയ രോഗങ്ങൾ ദിവസം ദിവസം പുതിയ പുതിയ രോഗങ്ങളന്ന വരുണ്ട് ശികല്ല പിന്നെ നിപ്പ അങ്ങനെ വന്നിട്ട് കൊറേ രോഗങ്ങ ഇപ്പോ വന്നിട്ടുണ്ട് ഈ രോഗങ്ങളിങ്ങനെ അതിപ്രസരമാണ്
അതിന് ശേഷം എല്ലാവർക്കും പനികളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ
ആഹ് പുതിയ തരം കൊറെേ പനികള് വെറൈറ്റി ജലദോഷങ്ങൾ എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ രോഗങ്ങളുടെ ഒരു അതിപ്രസരമാണ് ഈ മനുഷ്യന്റെ ആയുസ് കൊറക്കാനുള്ളൊരു
ആഹ് അതെ
പിന്നെ നമ്മള് പിന്നെ ആളുകളൊക്കെ മരിച്ച് ഇതാവാ മരിച്ച് കൊണ്ടിരിക്കാണ് അതായത് അത് അതിനെ അ അതിനേക്കാൾ കൂടുതൽ രീതിയിൽ ജനിക്കുന്നുണ്ട് ഈ ലോകത്ത്
ഇപ്പത്തെ തലമുറകളോ ഇപ്പതു തലമുറകളൊന്നും നോക്കാതെയാണ് ഫുഡ് ഭക്ഷണം കഴിക്കണ
ആഹ് ഒന്നും നോക്കാതെ ഭക്ഷണം കഴിക്ക പിന്നെക്ക ത ശരീരം അനങ്ങുന്ന പണിയെടുക്കാതിരിക്കുക പിന്നെ ഫോണിൽ അമിത ഉപയോഗം നടത്തുക പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷം നമ്മുടെ ലോകത്തെ രോഗങ്ങളുടെ അതിപ്രസരണം അതൊക്കെയാണ് ഇവിടെ കാരണം
ഞാൻ ഞാൻന്നാ പറഞ്ഞ സംഭവത്തി പിന്നെ വിളിക്കാട്ടോ
ആഹ് ഓക്കെ
ഓക്കെ ഓക്കെ